അലോ
ഹലോ കേകാല്ലേ
ഇപ്പൊ കേക്കാം മ്മ്. ആദിയൊന്ന് ലാഗായി വേറെന്താ
ആപ്പോ എന്താ ചോറ് ന് കൂട്ടാന്
ഇന്ന് മീനാണ് മീന് മീൻ കറി മീൻ പൊരിച്ചത് ഉപ്പേരി ഒക്കെണ്ട്.
ആഹ് എന്തേനും വർക്കി ആഹ്
വീട്ടിലുണ്ടാക്കുവോ കഴിക്കോ മക്കളൊക്കെ
ആഹ് അല്ല അവർക്കൊക്കെ മീനോട് ഇറച്ചി അങ്ങനത്തിനൊക്കെ താൽപര്യം.
ആഹ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങന്നെയാ. പച്ചക്കറി എലക്കറികളൊന്നും അവരെ ബാധിക്കൂല.
അതൊന്നും ഇണ്ട് പറഞ്ഞാല് ചെലപ്പോ ഭക്ഷണേ കഴിക്കൂല
അതന്നെ ഇവ്ടെ അങ്ങനന്നെ ഞാന് ഇനിക്ക് വാണ്ടിട്ട്ണ്ടാക്കും ഇനിക്കിഷ്ട്ടാണ് പച്ചക്കറി എലക്കറികളൊ
ആ ഞാനും ഉപ്പേരിയൊക്കെ ഇ കൂട്ടി ചോറ് കഴിക്കും പഷേ ഇവരൊന്നും അത് തൊട്ന്നെല്ല
ഇവിടെ അങ്ങനെ ഇവിടെ മുരിങ്ങക്കെ ഉണ്ടാക്കിയാല് ഇഷ്ട്ടാണ് മുരിങ്ങ ക്കെ തേങ്ങേ പച്ചകളമുളകൊക്കെ ഇട്ടിട്ട് ഒലത്തി വെച്ചാല് അത് അവർക്കൊക്കെ ഇഷ്ട്ടാ. മുരിങ്ങ ചീരയൊക്കെ. അല്ലാത്ത പച്ചക്കറികളൊന്നും ഇഷ്ട്ടല്ല.
ആഹ് പിന്നെ ഇന്റെ ഇവ്ടെ ഇവ്ടെന്റെ ഹസ്ബന്റിന് തേങ്ങ അരച്ചതൊന്നും ഇഷ്ട്ടാല്ല അപ്പ പിന്നെ തേങ്ങരച്ചയിമക്ക് അങ്ങനെ പോവൂല
കറയിലൊന്നും തേങ്ങ അരക്കൂല
വെ വെല്യ ഇഷ്ട്ടല്ല അപ്പൊ അങ്ങനത്തെ
അത് ഇപ്പൊ പൊതുവേ എല്ലാ വീട്ടിലും അങ്ങന്നെയാണല്ലോ മെമ്പേഴ്സ് കൊറവായതൊണ്ട് എളുപ്പം അതാണല്ലോ കൂടുതൽ കറിയൊന്നും വെണ്ടല്ലോ ഞാനൊക്കെ അങ്ങെന്നെയാണ് തേങ്ങ ക്കേ എടുത്ത് വെച്ചിട്ട് ആട്ടും. കൊ വെളിച്ചണ്ണ ആക്കും. അര അരവ് കൊറവാണ്. അപ്പൊ അ എന്ത് വേണെ വേഗം വെളിച്ചണ്ണ വെളിച്ചണ്ണക്കെ കൂടുതല് ചെലവാണെ
ആഹ് അത് അങ്ങനെയാണ്
ആ അപ്പം നിങ്ങക്ക് എങ്ങനെ തേങ്ങ
ആഹ് ഇവ്ടെ കൊഴപ്പൊന്നുല്ല അത്യാവശ്യ ഇതൊക്കെള്ള തേങ്ങേ
വെളിച്ചണ്ണക്കെ കൊള്ള വെളിച്ചണ്ണ ഒക്കെ ഉണ്ടാക്കുവോ കൊപ്രൊക്കെ ആക്കിട്ട്
ഇപ്പൊ ഒരു പത്തഞ്ച് ആട്ടിക്കോട്ന്നിട്ട്ണ്ട്
ആ ശെ
ആ ഇനിവ ഇനി നാൾ കഴിഞ്ഞിട്ട് നോക്കിയാ മതി
ആ വേനൽക്കാവ് ലേ വെട്ടിണ്ടാവ
പറച്ച് അത എപ്പോഴ മഴ പെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റ്
ആ അതന്നെ മയത്താവുമ്പോം അതോ ബുദ്ധിമുട്ടാവവേം ചെയ്യും. പ്രശ്ന ആവ ആകെ
പിന്നെ ഒന്നിനും പറ്റാതാവൂല പിന്നെ
നല്ല വേനൽക്കായാ നല്ല സുഖ
അങ്ങനെ തന്നെ ചെയ്തത് കഴിഞ്ഞത് നല്ല പെട്ടന്ന് ഉണങ്ങും കിട്ടി.
ആ ഞാനും അങ്ങനെ ഞാനും മൂടലും കൂടി ഇല്ല വാർപ്പിന്റെ മോളിൽ ഇട്ടിട്ട്
അകത്ത്
നൽ ആയാലലും മേലെ എന്തേലും തുണിയോ ബെഡ്ഷീറ്റ് എന്തേലും വിരിച്ചിടും ഇനി എന്തെങ്കിലും ജീവികള് ഇതാവേണ്ടന്ന് കരുതിയിട്ട്. ചില ദാർപ്പായൊക്കെ ഉണ്ടെങ്കിൽ അ അങ്ങട്ട് അങ്ങനെ എട്ടീസം കഴിഞ്ഞിട്ട് വാരിയ മതി ആ നല്ല വേനൽക്കാലം ആയാല് നല്ല സുഖാണ്.
ആ സുഖാണ്.
പിന്നെ അതുകൊണ്ടൊരു പണിയാവും.
അതുകൊണ്ട് ക്വാ നമ്മള് വ കുടുങ്ങും പറഞ്ഞാ
ഇം സാധനം കേ നശിച്ചു പോകേം ചെയ്യും. അത് ഒന്ന് പാളിയാ മതിയല്ലോ. പിന്നത് ഒന്നിനും പറ്റാത്തൊരു കോലത്തിലാവും. വതിന്റെ വാസന സയ്ക്കൂല കേട് വന്നാ പിന്നെ ചൊ ചൊവയില്ലെങ്കിലും വാസന ഇണ്ടാവും.
ആഹ് വാസന ഇണ്ടാവും ആഹ്
ഇം അപ്പം തേങ്ങേം അഹ് ഇതൊക്കെ ഇണ്ടല്ലേ വീട്ടില് ഏഹ് സ്ഥലെണ്ടോ കൃ
ആഹ് സ്ഥലിണ്ടേ ഡബ്ബറെക്കെയാ ആഹ് ഡബ്ബറെക്കിണ്ട് അപ്പൊ
അവര് അപ്പൊ അതില് വേറൊന്നും ഇണ്ടാക്കാൻ പറ്റില്ലല്ലോ റബ്ബറാ അടുത്തന്നെയാണ് വീടിന്റെ
ആഹ് വീടിന്റെ കുറച്ച് മേലയാണ് ഇവിടെ തോ കൊറച്ച് സ് സ്ഥലെ‌ക്കിള്ള ഇതാണേ കൊറച്ച് സ്ഥലത്ത് ഡബ്ബറ് കൊറച്ച് തേങ്ങ അങ്ങനേക്കെ
ആഹ് സ്വന്തം റ
അത്യാവശ്യം സ്ഥല‌ക്കി ആഹ് ആഹ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. സ്വന്തവായിട്ടന്നെ ആഹ് ഒരു ചെറിയ സ്ഥലക്കിണ്ട് അപ്പൊ പിന്നെ
ആഹ് അപ്പ കൃഷി പച്ചക്ക സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇണ്ടാവും. പ്ലാവ്, മാവ് ഒക്കെ എണ്ടോ ചക്കേം മാങ്ങയൊ
സിണ്ട് ആഹ് അതൊക്കെയിണ്ട്
ആഹ് അമ്മളു അങ്ങനെന്നേ അങ്ങനത്തെ സാധനങ്ങളൊന്നും പൊറത്ത്ന്ന് വാങ്ങണ്ട ആഹ് ഇവിടെ അങ്ങനെന്നേ ഇവടെ ഇപ്പൊ കൊറേ സ്ഥലങ്ങളൊ ക്കെ കൊറ്ഞ്ഞ് വന്ന്ണ്ട് ഇപ്പം തലമുറ മാറി വന്നപ്പോ ഉം കൊറ ഏഹ് എന്നാലുണ്ട് നമ്മളാവശ്യങ്ങൾക്ക്ള്ള തേങ്ങ, ചക്ക, മാങ്ങ വാഴ കൃഷികള് അമ്മളാവശ്യങ്ങൾക്ക്ള്ളേട്ടോ പൊറ്ത്ത്ക്കൊന്നും കൊടുക്കാന്ല്ലാ ഇണ്ടാവൂല്ല ന്നാലും ഉം നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്ള്ള എല്ലാ സാധനങ്ങളു ഉണ്ട് വീട്ടില് അത്യാവശ്യള്ളഹ്
ക്കിമ്മാങ്ങന്നെ ആഹ് ഇവടാ പച്ചക്കറി ഐറ്റംസ് അങ്ങത്തൊന്നു
ചക്കിം മാങ്ങിയൊക്കെ ഇഷ്ടം പോലെണ്ട് എങ്ങനെ
ചക്കിം മാങ്ങന്നെ ഉള്ളു ഇവടെ ബാക്കിയൊക്ക്യേ പച്ചക്കറിയൊന്നുല്ല
ആഹ് ഒ ഒന്നും ഉണ്ടാക്കൂലെ മുറ്റത്ത് മു അടുക്കള തോട്ടൊന്നുല്ല
ഇല്ല ഇല്ലാ ഹാ ഞാ ഉന്റെ ഉപ്പ ഇണ്ടാക്കു അവുട്ന്ന് കൊന്റെര ഹില്ല ഹേ
ഏഹ് അതൊക്കെര് രസല്ലേ സ്ഥലണ്ടായാല് പച്ചമുളക്
ചെടികളൊക്കെണ്ടാക്കാ പക്ഷെ മറ്റെത് ഇണ്ടാക്കിയാല് പന്നിടെ ശല്യണ്ടാ
ആഹ് ആഹ് അത് ഇവടെക്കെ അങ്ങന്നെ ചേമ്പ്, ചേന അമ്മാ അ പ്പഹ് ഒന്നും ഇണ്ടാക്കലില്ല ഞാനും ഇവടെ ആദ്യൊക്കെ ഞങ്ങളെ പറമ്പിലെ ക്കെ ചേമ്പും ചേനൊക്കെ ഇഷ്ടമാതിരി ഇണ്ടാവോനി ഉം പണിക്കാരെക്കെ വെച്ചിട്ട്ണ്ടാ ക്കീട്ട് ഇപ്പളല്ലട്ടൊ ഞങ്ങള് ആയേ ന്റെഷല്ലാ ഞങ്ങളെ മുന്നേ ഇമ്മക്കെ ഇമ്മിം പാപ്പിയൊക്കെള്ള ടൈമില്
ആഹ്
പിന്നെ ഈ ചേ പന്നിശല്യം വന്നേന്റേഷം ഒന്നുല്ല അതൊക്ക പ്പം വാങ്ങണം പൈസൊട്ത്ത് ആവശ്യ വരും ആഹ്
ആഹ്
അങ്ങനെയാ ഇപ്പല്ല. ആദ്യക്കെ ഇപ്പ പിന്നെ ഞാന് ചെറിയ ഇന്റെ ആവ നമ്മള തെ രസത്തിന് ഇങ്ങന വാണ്ടിഎന്തെങ്കിലുങ്ങനെ കുഴി കാൺണത് രസല്ലേ. കഴിക്കാനും രസല്ലെങ്കിലും ഇ ഇപ്പ കൊറവാ ചെറുതായിട്ട് മത്തന്, അങ്ങനെ അതൊക്കെ ഒന്നു വല്ലാതെ നമ്മക്ക് ഉം മ് പണിയൊന്നുല്ലല്ലോ കുഴിച്ചിട്ടിട്ട്. നനച്ചെടുക്കണ പണിയല്ലേയുള്ളൂ, വേറെന്നുമല്ല വേനലാണെങ്കില്. ചില കൊറൊക്കെ ഇണ്ടാവ ആ പയറ് വെണ്ട, അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒരു അഞ്ചോ ആറോ മരൊക്കെ ഉണ്ടാവുള്ളൂ. കൊറെ കുഴിച്ചിടും ഒക്കെ പോവും പിന്നെ കൊറച്ചൊക്കെ ഉണ്ടാവും. പച്ചമുളക് ചീരാ, ചീരാമുളക് ഒക്കെണ്ടല്ലോ? ആഹ്, ചീരാമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും.
ആ അത് ഇവിടെണ്ട് അത് നമ്മള് ഇങ്ങനെ മ്മ് നമ്മള് കുഴിച്ചിട്ട
വെറുതെ ഉണ്ടാവും നമ്മള ആ താനെ ണ്ടാവും. ആ കുരു ചാടീട്ട് മുളച്ചിട്ട് വെറുതെ ഉണ്ടാവും. ആ അങ്ങനെ അപ്പം അതൊക്കെണ്ടായ ചമ്മന്തിക്കൊക്കെ നല്ല രസാണല്ലോ. കറിയിലൊന്ന് ഉപയോഗിച്ച മക്കൾക്കൊ എരുവ് ചൂടും. ചമ്മന്തി അങ്ങനത്തെ സാ പിന്നെ നമ്മള് ഞാൻ സുർ സുർ മുക്കലൊക്കെ ഇട്ടക്കും നല്ല ഇഷ്ട്ട ഇവിടെ വലിയ മോനൊക്കെ നല്ല ഇഷ്ട. അത് കടിച് തിന്നാൻ.
ആഹ ആഹ
അത് നിന്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല വിലയാണ് സൂപ്പർ മാർക്കറ്റ്
ആ് നമുക്ക് പുറത്തുന്ന് മേടിക്ക ഭയങ്കര ഇതാണ് നമ്മുക്ക് ഉണ്ടാവുമ്പോ അത്
ടൗണിലൊക്കെ ത! ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ ആ ചീരാമുളകിനൊക്കെ നത്ര കിലോന് ഇരുന്നൂറ് രൂപ ഒക്കെ ഉണ്ടന്ന് പറയും.
ആ കടക്ക പിന്നെ അതുപോലെ ഓമക്കാഴ ഒക്കെ അ
ആഹ് അതൊക്കെ അങ്ങനന്നെ കട പോയ നെ വില നമ്മുക്ക അതൊന്നും ഒരു വിലയല്ല വെറുതെ ഉണ്ടായതുകൊണ്ട് സ്ഥല ഉള്ള ആൾക്കാർക്ക് എന്താ അതൊക്കെ വെറുതെ ഉണ്ടാവും.
ആ് ഇവിടെ ഇവിടെ അങ്ങനെയുണ്ട് വെറുതെ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പക്ഷെ ഞങ്ങ ആരും പൊട്ടിക്കൊന്നുല്ല. പക്ഷെ പുറത്ക്ക് ഞാ എൻ്റെ എ് വീട്ടക്കൊക്കെ പോകുമ്പ എന്റെ ഏടത്തേൾകൊക്കൊ കൊണ്ട് കൊടുക്കും.
ഒന്ന് ഒ ആ ചിലര ആ ഒന്ന് പോലും കളയാത
ആഹ കളയാതെ ആ ഞാൻ കൊടുത്തിട്ട് ഒരു ഫ്രിഡ്ജില് വെച്ചിട്ടൊക്കെയാണ്
ആഹ് ഇവടെ ഞങ്ങൾ പൈപ്പിക്കും ഓമക്കായൊക്കെ മക്കൾക്കൊക്കെ ഇഷ്ട അല്ലാതെ ഒന്നും അത ല്ലാതെ ഓൽക് ഇഷ്ടല്ല
ആഹ
പിന്നെ ചില ടൈമിൽ ഓൽ എന്താണ് സ്കൂളൊന്നും ഇല്ലാത്ത വെക്കേഷൻ ടൈമിലൊക്കെ എന്ത യ്യും നീളത്തിൽ അരിഞ്ഞിട്ട് മ് പ സുർക്കൽ ഇട്ടിട്ട് ആഹ തിന്നും അതൊക്കെ ഇഷ്ട അങ്ങനെ എന്റെ ഹസ്ബൻഡ് അറിയ കേടരുത്തി തിന്നാനേ പറ്റുള്ളു നിങ്ങളെ അറിയ സുർക്കേലൊക്കട്ടിട്ട് മൊളകൊക്കട്ടിട്ട് ത് ന്നും. അപ്പം ന്നല്ല ത് ന് നല്ല സാധനം കേടര്ത്തി തിന്നാണ് അറിം സുർ കേടാണല്ലോ ശരീരത്തിന്. അയ്ന് അവർക്കൊക്കെ മാണം അല്ല അങ്ങൻത്ത സാധനങ്ങളാണല്ലൊ പോഉള്ളു സോ മ് സുർക്ക, മൊളക് അതോലെ സോഡ, സവനപ്പ് അതൊക്കേണല്ലോ ഇഷ്ട പ്പം
ഇപ്പത്ത മക്കൾക്ക് അതു മതി എല്ലോ
ആ അങ്ങൻത്ത സാനങ്ങളൊക്കെ തടിക്ക് എന്തൊക്കെ കേട് വരുത്താം കഴിയോ അതൊക്കെ ഓല് ചെയ്യും. ന്നല്ലതൊന്നും ഓൽക്ക് പോഊല.
അ ന്നല്ലതൊന്നും ആര്ക്കും ഇഷ്ടും ണ്ടാഊല.
ആ പ്പത്ത കുട്ടിഅൾക്ക് അങ്ങനെണ് മധ് രള്ള. സാനങ്ങളോണ്ടൊന്നും വല്ല്യ കമ്പല്ല ഇങ്ങനെ ങ്ങട്ട് ഉരുക്ണ സൈസ് ആ പറിം ഉര് കാണ് കൊടലുരുകും ന്ന് അറിം ഞാന് സവനപ്പൊക്കെ ങ്ങട്ട് എ ന്തുമാതിരി കുടിക്കും ന്ന് അറിയോ മക്കളൊക്കെ ഞാ വാങ്ങിക്കാറില്ല വാങ് വളരെ കൊറവാട്ടോ എടക്കൊക്കെ വാങ്ങുഒള്ളു
ആ ബടിം അങ്ങനെ തന്നെ
ഏഹ് ഇന്നെന്താ വീട്ട് പോയില്ലേ അത് ലീവോ വെക്കേഷൻ ആ രണ്ട് ദൊവസം ഒഴിവല്ലേനിയോ പോയിനിയോ
ഇല്ല മദ്റസ്
മ് രണ്ട് മൂന്ന് ദിവസ്
മദ്റസ ഉണ്ടാവും പിന്നെ വിടെ ഇല്ല ഹസ്ബൻ്റ് ഒറ്റക്കാവും ഞങ്ങള് ഒറ്റക്ക് ഒര് വ് ട്ടിലാണ് അപ്പൊ ഉമ്മിം ഇപ്പിം ഒന്നു ഇല്ല അപ്പം പിന്നെ ഒറ്റക്കാക്കി പോണ്ട ഹസ്ബൻ്റിനെ
ആ അപ്പം വെ വെക്കേഷൻലൊക്കെ പോയിട്ട്ണ്ടാവൊള്ളു ലേ
ആ അപ്പൊ രണ്ടീസം നിന്ന് ഓരും ആ അങ്ങൻ തന്നെ
ആ
അന്നെ അവർക്കും ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോണ ആൾക്കാരൊക്ക ആഉമ്പോ
വീട്ടില് ആരും ല്ല അതോണ്ട ആ പിന്നെ മൂത്തച്ചിളൊക്കെ പോവും ചെയ്യും പിന്നെ ഇല്ല രണ്ട് വീടൊള്ളൂ മൂത്തച് രണ്ട് മൂ ത്തച്ഛന്മാരെ വീടൊള്ളൂ പിന്നെ ഞങ്ങള് ഒറ്റക്കാണ് പിന്നെ ഞങ്ങളും വീട് അങ്ങനെ മൂന്ന് വീടൊള്ളൂ ഞങ്ങട് കാടിന്റ ഉള്ളില് മൂന്ന് വീട്
വെല്ല്യ ഏരിയ ആവുലേ
ന്നേര് ആ പോർത്ത്ന്നൊന്നും ആരും വെന്ന് താമ് പെരഏറ്റി താമസിക്കുന്നു ഇല്ല കാരണം ഒക്കെ ഞങ്ങളെ സ്ഥല- യിര്ന്നു ഞങ്ങള് കൊട്